ഹലോ
കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്
ആഹ് പിന്നെ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം നമസ്കാരം
ആന്നോ ഹ് അവിടെ മഴ
നല്ല മഴയാ ഇന്ന് മഴക്ക് കൊ കൊറവുണ്ട്
ആന്നോ ഇവിടന്നും ന്ന് ത അധികം മഴ പെയ്തില്ല
കൊട്ടാരക്കരേ പോയോ
ആഹ് പോയാര്ന്ന് പോയാര്ന്ന് ക്ലാസ്സിന് പോയാര്ന്ന്
ആരൊക്കെ വന്ന്
മ്മള് എന്നും വരുന്നവരൊക്കെ തന്നാ എല്ലാരും വന്നതേ പിന്നിപ്പം നമ്മള് അപ്പുറം ആന്നല്ലോ ഇരിക്കുന്നത് പഴയടു പഴയടുത്തല്ലല്ലോ പ്പർത്തല്ലിരിക്കുന്നേ
ഉം ഉം ഉം ഉം ഉം അവിടെ എ തെരക്കുണ്ടോ ആൾക്കാര്
ഏ ഓരോ ബെഞ്ചിലും രണ്ടു പേര് ഈ രണ്ടു പേരല്ലേ മൂന്ന് പേര് വെച്ച ഇരിക്കുന്നത് ഓരോ ബെഞ്ചിലെ
ഏതൊക്കെ വിഷയങ്ങളാ
ഓരോ
ഏതൊക്കെ വിഷയങ്ങളാ
മൂന്ന് പേര്
ഓരോ വിഷയങ്ങളോ
ആ ഓരോ ബെഞ്ചിലേ രണ്ടു പേര് വെച്ച ഇരിക്കുന്നത് ഈ രണ്ടു പേര് വെച്ചാണ് ഇരിക്കുന്നത്
ആഹ്
ആഹ് അന്നരപ്പില എങ്കിലും ആ നമ്മളിപ്പോ ആദ്യമേ ചെന്നില്ലെങ്കി നമുക്ക സ്ഥലം പിന്നെ കിട്ടത്തില്ല വേറാരെങ്കിലൊക്കെ വന്നിരിക്കും അവിടെ വല്യ കുഴപ്പമില്ല നമ്മളിരിക്കുന്നടുത്ത് എല്ലാരും കൂടി ങ്ങനെ ചേർന്നിരുന്ന് വരും
ഓ പഴയവരെല്ലാ ഉണ്ടോ അതോ നമ്മടെ ബാച്ച് നമ്മുടെ ആ ക്ലാസ്സിലെ പിള്ളേര് ആഹ് ആഹ്
ല്ല രണ്ട് മൊത്തം നാല് പേരേ ഒള്ളു ഇപ്പം
പ്പെങ്ങനെയുണ്ട്
ആ കാലാവസ്ഥ മഴ രണ്ടു ദിവസം കൊണ്ട് മഴയായിര്ന്നു
അദ്ധ്യാപകരൊക്കെങ്ങനെണ്ട്പ്പം ആർക്കെങ്കിലും ജോലിപരമായി എന്തെങ്കിലും കിട്ടിയോ
ആഹ് ഇല്ല ഇതുവരെ ആർക്കു അങ്ങനെ കിട്ടിയിട്ടില്ല നമ്മളിപ്പ ഇരിക്കുന്നിടത്തങ്ങനാരും നാരു അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുല്ല ഇല്ല ഇതുവരെ ഒന്നു ആയിട്ടില്ല നമ്മടറിവിലാർക്കും ആയിട്ടില്ല. ഏഹ് പിന്നെ നമുക്കറിയാത്ത ആർക്കാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മളെങ്ങനെ വീഡിയൊക്കെ കാണുവല്ലോ. ഏഹ് എന്നട്ട് ഏഹ്, അവിടെന്തൊക്കെണ്ട് വിശേഷം വീട്ടില്?
പഠിക്കുന്ന ആ രീതി ഇപ്പൊ എങ്ങെനെയാ? പഴയതുപോലെയാണോ അതോ പുതിതായി എന്തെങ്കിലും രീതിയുണ്ടോ? വീട്ടില് നല്ല വിശേഷം. ഞങ്ങളിപ്പോ ചായ കുടിച്ചിട്ട് ഇരി ക്കുന്നു. ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങാൻ പോവയാണ്. അനിയത്തിമാര് പഠിക്കുന്നു.
ആഹ്
എല്ലാരും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കും ഇനി പഠിക്കാനുണ്ട്. പിന്നെ ജോലി സംബന്ധമായി ഞാനിങ്ങനെ ഇരിക്കുന്നു.
ആന്നോ? ഏഹ് നീ എങ്ങനാ വീട്ടിര്ന്ന്പ്പോ പഠിക്കുവാന്നോ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ.
എന്തോ?
ഇങ്ങനെന്നോ അതോ അങ്ങോട്ട് കാണുന്നില്ലല്ലോ ഇപ്പം.
വീട്ടില് വീട്ടില് ഞാനിങ്ങനെ ഓരോ ദിവസം സം ഓരോ ഇ ഈ ദിവസം ഈ സബ്ജക്റ്റ് അങ്ങനെ ഓരോ സമയത്തിന് ഓരോ വിഷയങ്ങളെന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ
വിഷയങ്ങളാ? ആഹ് ഇങ്ങനെ തീരുന്നുണ്ടോ കാര്യങ്ങള്?
കാര്യങ്ങള് ഞാന് പി എസ് സിയുടെ ഒരു പരീക്ഷ ഇങ്ങനെ നോക്കുന്നുണ്ട്.
ആന്നോ? എന്തുവാ വീട്ടിന്നിങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്ന സാഹചര്യാന്നോ?
ആഹ് കിട്ടുന്നുണ്ട്. രാവിലെ ഞാന് പഠിപ്പിക്കാൻ പോവുവല്ലോ. രാവിലെയും വൈകുന്നേരോം പഠി പഠിപ്പിക്കാൻ പോകും. അതിനു ശേഷം വന്നിട്ട് കിട്ടുന്ന സമയം പഠിക്കും.
ആഹ് ഇപ്പഴും ഉണ്ടല്ല്യോ അങ്ങനെ.
ഉം ഇപ്പഴുണ്ട്.
വേറന്തെരു ഒരു ക്ലാസ് മേളിലായി കാണുവല്ലോ നേരത്തത്തെകാട്ടിലും.
ഒരാള് പത്താം ക്ലാസ്, ഒരാള് ആറാം ക്ലാസ്, ഒരാള് രണ്ടാം ക്ലാസ്സ്.
ആന്നൊ, ഇപ്പൊ മൂന്ന് പേരായിട്ടുണ്ടോ?
ആഹ് മൂന്ന് പേരാ. ആ മൂന്നും ഒരു വീട്ടിലെ പിള്ളേരാ.
ഒരു വീട്ടിലെയാ? ആഹ് അന്നേരം പിന്നെ ഒരുമിച്ച് പോയാ മതിയല്ലോല്ലേ.
ആഹ് ഒരുമിച്ച്. ആഹ് രാവിലെ പോണം വൈകുന്നേരം പോണം.
ആഹ് അന്നേരം പിന്നെ ഉച്ചയ്ക്ക് വന്നി
തിങ്കളും ആഹ് ചെയ്യാം ചെയ്യാം. തിങ്കളും വ്യാഴവും വൈകുന്നേരൊല്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അന്നെനിക്ക് ഫ്രീയായി ആഹ് ആഹ് അന്ന് മാ എനിക്ക് ഒഴിവായിരിക്കും. ഉം
ആഹ് ഇവിടെയും ആഹ് ഇവിടെയും എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്ക്ന്ന്. ആഹ് ചേട്ടൻ എല്ലാരും സുഖായിട്ടിരിക്കുന്നു.
ചേട്ടന്റെ കല്യാണം
ആ ക്ലാസുകളൊക്കെ ഒണ്ടോ?
എല്ലാരും ക്ലാസ്സിന് പോകുന്നു. എല്ലാരും പുതിയ പുതിയ ക്ലാസ്സിലായി. ഒരാള് മൂന്നില് ഒരാള് പ്ലസ്റ്റുന്.
ആഹ്
പിന്നെ, ആഹ് നിന്റെ കുട്ടികളോ? ആ സുഖം വേണ്ടിരിക്കുന്നു, നിന്റെ കുട്ടികാളോ അവിടുത്തെ?
ഏഹാ എന്റെ കുട്ടികളിപ്പം ഏഴും എട്ടും ഒമ്പതും ആയിട്ട് രണ്ട് പിള്ള ആഹ് എന്നും വൈ ട്ടാ ക്ലാസ് കെഴപ്പല്ല ഏഹ് കഴിഞ്ഞ വർഷക്കെ മാർകുകളെക്കെ ഉണ്ടായിരുന്ന്. അതുകൊണ്ടാ നമ്മൾ ഈ വർഷം വിളിച്ചതേ അങ്ങനെ പഠിക്കുന്നു പിന്നെ ഞാൻ ഇപ്പം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെവുമ്പ യക്ക് ഹ് ഭയങ്കര ക്ഷീണവാന്നേ ഇപ്പം ആഹ് എടുക്കും കെട്ടാരക്കരന്ന് വ ട്ട് എടുക്കും അങ്ങനകുമ്പഴത്തേക്ക് ഭയങ്കരാ ക്ഷീണമായിരിക്കും.
കൊട്ടാരക്കരല്ലെ ടീച്ചർമാരൊക്കെ പഴയവരാണോ അതോ പുതുതായിട്ട് ആരങ്കിൽ വന്നോ?
കൊട്ടാരക്കനമ്മളിപ്പം പഴയടുത്തല്ലല്ലോ ഇരിക്കുന്നത് പുതിയടുത്തല്ലയോ
അതുകൊണ്ട് അവിടുത്തെ വിവരമൊന്നും കിട്ടുന്നില്ല ല്ലേ?
ആ അവിടുത്തെവിവരം രൊന്നും കിട്ടുന്നില്ല നമ്മള അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഓ നമ്മള ഇവിടെയും പഠിപ്പിക്കാനൊന്നും ആരു ഇല്ലല്ലോ നമ്മളായിട്ട്
ആ നമ്മള് പഠിക്കുന്ന ആ ആൾക്കാർ ആർക്കെങ്കിലും ജോലിക്ക് കാണാൻ വന്നിട്ടുണ്ടോ? അതോ ആർക്കെലുംക്കെ കിട്ടുന്നുണ്ടോ?
അറബി പിന്നാർക്കും വന്നിട്ടില്ല. നമ്മള് അ അധികം എല്ലാവരായിട്ടൊന്നും അടുപ്പായില്ലല്ലോ.
എങ്കിലും അവിടെ ഇരിക്കുന്നവരും ഹ് മൂന്നും നാലും വർഷം കൊണ്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് ഇവിടെ.
ആ നിങ്ങളിപ്പഴും രണ്ടു പേരും നമ്മളെ പഴയ രീതിയാണോ തുടരുന്നേ പഠിക്കുന്നേ?
ആ നമ്മള് ആ നമ്മള് പഴയ രീതി തന്നെയാണ്. പഴയ രീതിൽ തന്നാണ് സംസാരം കൂടുതല്. പിന്നെ വീട്ടില് അങ്ങനെ ഇരിക്കാത്ത കൊണ്ടങ്ങ് പോവുന്നു അതി
ഓരോ പരീക്ഷകൾ ഇങ്ങനെ നോക്കിപ്പോവുന്നു. അങ്ങനൊന്നും ആയിട്ടില്ല നോക്കുന്നത്.
വിഷയം ഏതെങ്കിലും ക്ലാസും കണ്ട് ആഹ് എന്തെങ്കിലും ഒരു കാര്യങ്ങളും കൂടി എഴുതുമ്പഴത്തേനതൊന്ന് സമയം ഒത്തിരി പോകില്ലയോ?
ആഹ് കണക്കൊക്കെ എങ്ങനെ പോവുന്നുണ്ട്?
കണക്കൊന്നും ഇതുവരെ ആയിട്ടില്ല തുടങ്ങിയില്ല കണക്ക് തുടങ്ങാൻ മടി ഇങ്ങനെ അന്തി
എപ് ഏത് ആഹ് റെയിൽവേടെ പരീക്ഷ എഴുതിയായിരുന്നോ?
ആ എഴുതിയായിരുന്നു എഴുതിയായിരുന്നു എനിക്ക് ആദ്യമേ ആരുന്നു ആദ്യത്തെ വട്ടായിരുന്നു പരീക്ഷ. ഭയങ്കര പാടായിരു
എനിക്കും ആദ്യത്തെ എനിക്കും ആദ്യത്തെ ഘട്ടായിര്ന്ന് നല്ല പാടായിര്ന്ന്. എനിക്ക് എനിക്ക് തോന്നുന്നു ഈ അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്നു. അല്ല അണ്ടർ ഗ്രാജുവേറ്റ് പാടും. ഗ്രാജുവേറ്റ് അല്ല ഗ്രാജുവേറ്റ് ആയിരുന്നു തോന്നു ഏതായിരുന്നു നമ്മൾ എഴുതിയത്?
നമ്മൾ ആദ്യമേ എഴുതിയത് ഹ് ഗ്രാജുവേറ്റും രണ്ടാമതാ അണ്ടർ ഗ്രാജുവേറ്റും വരുന്നത്.
ആ ഗ്രാജുവേറ്റ് ആയിരുന്നു തോന്ന്ണ് എളുപ്പം എനിക്കങ്ങനെ
ആന്നോ ഞാൻ ഞാൻ ഇതിന്റെ അല്ല ഞാൻ നമ്മടെ കേരള സർക്കാർ പരീക്ഷകളുണ്ടല്ലോ അതിനെ പറ്റിയാ പറഞ്ഞത് അത് എനിക്ക് യായിരുന്നെന്നാ പറഞ്ഞേ
ആഹ് പ്രിലിംസ് ആ എനിക്ക് മനസ്സിലായി ഡിഗ്രി ഞാനും എഴുതി ഞാനും ഫസ്റ്റാ ഞാനും അദ്യത്തെ ആയിരുന്നു ആഹ് ഞാനും ആദ്യത്ത ആയിര്ന്ന് എങ്ങനെയുണ്ടായിര്ന്ന് എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നന്നായിട്ട് ഞാൻ എഴുതിയതിലെല്ലാം ശരി ഉണ്ടായിരുന്ന് ട്ടോ
ആര്ന്നോ
റ്റീവ് ണ്ട് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എനിക്ക് പോയിട്ടുള്ളത് ആഹ് ആഹ് ഹിസ്റ്ററിയിലൊരു മൂന്ന് അങ്ങനെ പോയിട്ടുണ്ട് ഉം മാക്സ് ആഹ് മാക്സ്‌ ഇംഗ്ലീഷ് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എല്ലാ ചോദ്യങ്ങള് നമുക്ക് അറിയാവുന്ന രീതി അല്ലാരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷും മാ മലയാളം മലയാളം ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി മാത്രം ആഹ് എഴുതിയുള്ളൂ കിട്ടത്തില്ല ആരിക്കും ഇല്ല ഇല്ല ഇല്ല സമയം എല്ലാ ചോദ്യങ്ങളും വായിച്ചു എല്ലാ ചോദ്യങ്ങളും വായിച്ചു പിന്നെ ഞാനിങ്ങനെ ഒരു ഒരു മെദേ ഒരു ഒരു ഒരു ക്ലാസ്സ് കണ്ടിട്ടാ ഞാൻ പോയത് അതുകൊണ്ട് ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു രീതിയാ അവിടെ ഉപയോഗിച്ചത് എങ്ങനെ
ഉപ
ഇങ്ങനെ അതിനിനി ഒരു ഒര് ആഹ് ഇങ്ങിനെ നമ്മക്ക് സമയം
ആഹ് ഏഹ് സമയം ഏഹ് അധികം പാഴ ക്കാതെ എങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാന്നുള്ള രീതി
ആഹ് ആ രീതിയാണ് അവിടെ ഉപയോഗിച്ചത്
ഓഹ്
എനിക്ക് ഉം പേടി ഉണ്ടായിരുന്നു എന്നുവെച്ചാ ഈ ഒ നമ്മളെ മറ്റേ നമ്മളെ ഒ എം ആർ ഷീറ്റിന്നിങ്ങനെ കറുപ്പിക്കണ്ടതേ ആ കറുപ്പിക്കുന്നതില് എനിക്ക് ആഹ് അതില് എനിക്ക് ഈ ആഹ് ഓപ്ഷൻ കറക്റ്റാണോ കറുപ്പി ച്ചെ എന്നൊരു സംശംയൊണ്ട് ചെലത്
സംശയൊണ്ട്
ഉം ഉണ്ട്
ആഹ് അത് ഒത്തിരി നാളുകൊണ്ട് എഴുതുന്നില്ലാരുന്നല്ലോ പിന്നെ കുറച്ചധികം നാളുകൾക്ക് ശേഷം എഴുതാൻ പോയ പരീക്ഷയാരിക്കുവല്ലോ
അതെ അതെ വളരെ ബുദ്ധിമുട്ടാരുന്നു
ബുദ്ധിമുട്ടാരുന്നു അത് മൂന്ന് വട്ടം നടന്നെ പരീക്ഷയും പാടാരുന്നെന്നാ എല്ലാരും പറഞ്ഞതേ
ആഹ് എല്ലാം മൂന്ന് പരീക്ഷയും ഒരേ പോലെ ആയിരുന്നു ഒരേ ഒരു എന്ന് വെച്ചാ ആഹ് ഒരേ പോലെ ആര്ന്ന്
ആഹ് കഴിഞ്ഞ വർഷം എങ്ങനാന്ന് വെച്ചാല് ആദ്യത്തെ ഒന്നും രണ്ടും പരീക്ഷ പാടാരുന്നു മൂന്നാമത്തെ പരീക്ഷ എളുപ്പാരുന്നെന്നാ പറഞ്ഞതേ വന്നവരങ്ങനാ പറഞ്ഞെ
ആഹ് നിയമനൊക്കെ നടക്കുന്നുണ്ടോ
നിമയനത്തിന്റെ കാര്യം നമുക്കൊന്നും അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ലല്ലോ ഏഹ് വീട്ടില് കൃഷിയെന്തുവായി കൃഷിയെക്കെ കാര്യങ്ങളും
കൃഷ് കൃഷികളെന്ന് പറഞ്ഞാ ഇപ്പ കൃഷി വളരെ കൊറവാ കൈതച്ചക്കയാകുമ്പോ കൊണ്ടുവരാന്ന് ഞാൻ വിചാരിക്കുവാന്ന് ക്ഷേ എങ്ങനെയാ ഇപ്പം കൊണ്ടുവരാൻ കൈച്ചക്ക ആമ്പം ഞാൻ പറയാം
ആഹ് ഇവിടെം ഇപ്രാശ്യം വാഴ നട്ടിട്ടൊണ്ടാരുന്നു പക്ഷെ അങ്ങ് ഒണക്കല്ലാരുന്നോ കൂടുതല് ഒണക്കായി പോയപ്പഴ്ത്തേക്ക് ഇതെല്ലാങ്ങ് കരിഞ്ഞുപോയി
ആഹ് ഈ വെട്ടം ഞങ്ങടെ വീട്ടി നിറയെ മാങ്ങയൊണ്ടാർന്ന്
ആന്നോ
മ്മ് ആഹ് നെറെ മാങ്ങെണ്ടാരുന്ന് ഞാൻ നിങ്ങളെ വല്ലാതെ ഓർത്തു മാങ്ങ വെച്ച് ഞങ്ങൾ പലത് - അതെ അതെ പല പലതരം വിഭവങ്ങൾ ഒണ്ടാക്കുവാരുന്നു പലതരം അച്ചാറുകൾ മാങ്ങ തന്നെ വെറൈറ്റി ആയി പലതരം അച്ചാറ്
ക്ഷെ ഞങ്ങളത് ഓ മിസ്സ്എയ്തു പക്ഷെ കൊഴപ്പമില്ല ഞാൻ വിളിക്കുന്നൊണ്ട് കേട്ടോ വിളിക്കാ ഞാൻ
ആഹ് തുപോലെ ചക്കയും ആയിട്ടൊണ്ട്
ആഹ് ആഹ് ഞാൻ വിളിക്കാം കേട്ടോ വിളിക്കാം വിളിക്കാം
എവിടെ പോകുന്നു